ഹലോ
ഹലോ
കേക്കാവോ ഹലോ കേക്കാവോ ആ ഞാൻ കുക്കിങ്ങിലായിരുന്നേ അതാണ് ആഹ് അറിയിം കേക്കാം കേക്കാം ഞാൻറൈഞ്ച് ഉള്ളട തോട്ട് നീങ്ങി നിന്നേ കുക്കിങ്ങിലായിന്നു അടുക്കളയിൽ നിന്ന് റൈഞ്ച് കിട്ടത്തില്ലായിരുന്നു കാർണം ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ന്ന്
ഇഷ്ടാണോ
ആഹ് ഇഷ്ടവാണ് ഇഷ്ടവാണ് ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളു അന്നേരം നമ്മള് ഇപ്പൊ ഇഷ്ടപ്പെട്ട് ട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേക്കാവോ ഹലോ
അതേ അല്ലേ ആ എനിക്കാണെങ്കില് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടാ ഞാന്ങ്ങനെ യൂട്യൂബിലും ഒക്കെ നോക്കിട്ട് എന്തെങ്കിലും പുതിയ പുതിയ എന്തെങ്കിലും പുതിയ പുതിയ റെസിപ്പി എന്തെങ്കിലും കാണാണെങ്കില് അത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ചെലതൊക്
ആഹാ ആണോ ഏറ്റം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നേതാ
അത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന, അത് നമുക്ക് നമ്മുടെ ആ എനിക്ക്ഏ ഇതല്ലാം കൂടെ വിട്ടിട്ട് എളുപ്പ പണിക്ക് ബിരിയാണി ഉണ്ടാക്കൂല്ലോ നമ്മുടെ കുക്കർ ബിരിയാണി ഉണ്ടാ ക്കുവല്ലോ, അതാ എനിക്ക് ഏറ്റവും ഇഷ്ട്ടം പെട്ടെന്ന് ചെയ്യാനും എളുപ്പവുണ്ട് പിന്നെ
ഉം ഞാനങ്ങനെ വലിയ പാചകക്കാരി ഒന്നും അല്ല ചെറിയ രീതിയിലൊക്കെ കൊഴപ്പമില്ലാതെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയില് ഉം
ഞാ എനിക്ക് എനിക്കിങ്ങനെ ചെയ്യാനായിട്ട് ചെലതൊക്കെ നമ്മളിങ്ങനെ ഓൺലൈ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്ത് പഠിക്കേല്ലോ? അന്നേരപ്പം ചെലതൊക്കെ അട്ടർ ഫ്ലോപ്പായിരിക്കും പക്ഷെ ചെലതൊക്കെ നല്ലതായിരിക്കും. പക്ഷെ നല്ലതിനെ വീട്ടുകാര് നല്ലതന്നും ആഹ് മോശ് ശായതിനെ മോശംന്ന് പറയത്തില്ല. ആ കൊഴപ്പമില്ല അത് ശരിയാക്കാനുണ്ട് എന്ന് മാത്രേ വീട്ടിലുള്ളവര് പറയൊള്ളൂ. അതുകൊണ്ട് പുതി അതുകൊണ്ട് പുതിയ പുതിയ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാനാണെങ്കിലും ആഹ് എനിക്കതൊരു പ്രചോദനാണെന്ന് വേണേ പറയാം. പിന്നെ ഞാാനിങ്ങനെ ഹോ ആ ഹോട്ടൽകളിലൊക്കെ പോകുമ്പം എന്തെങ്കിലൊ ക്കെ ആഹ് നമുക്ക് പുതിയ റെസിപ്പിയൊക്കെ കാണുമ്പം എടക്കൊക്കെ ഞാന് ചോദിക്കും ഇത് എന്ത് റെസിപ്പിയാണ് ഇതിന്റെ ഇതെങ്ങനാ ഉണ്ടാക്കുന്നെന്നൊക്കെ നമുക്ക് അറിയാവുന്ന ഹോട്ടലുകാരൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ചോദിക്കും. അന്നേരം അവരിങ്ങനെ പറഞ്ഞു തരും. ആന്നിന്നതാണെന്ന്. പിന്നെ ചെല വീടുകളിലൊക്കെ ചെല്ലുമ്പഴാണെങ്കിലും നമ്മള് ചോദിക്കും ഇതെങ്ങനാ ഉണ്ടാക്കുന്നേ. ഒരിടത്ത് ഞാൻ ചെന്നപ്പം ആഹ് നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടായിരുന്നു അന്നേരപ്പം ഞാാനിങ്ങനെ ചോദിച്ചു അന്നേരം പറഞ്ഞു ആഹ് കൊറച്ച് ചോറ് നന്നായിട്ടടിച്ചിട്ട് നന്നായിട്ട് നമ്മള് മിക്സ് ചെയ്യണോന്ന് പറഞ്ഞു. നന്നായിട്ട് നമ്മള് അരി ഉഴുന്നും അരച്ച കഴിഞ്ഞ നല്ലപോലെ മിക്സ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് ഫ്ലഫി ആയിട്ട് വരുന്നാന്ന് പറഞ്ഞു.
അത് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്നെപ്പറ്റി ഞാൻ ഈ കഴിഞ്ഞ എടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നേ. ആഹ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ?
എനിക്ക് ആഹ് ഇഷ്ടപ്പെട്ട
ട്രൈ ചെയ്യാൻ. ഉം.
ആ എനിക്ക് ഒണ്ടാക്കി ഇഷ്ടപ്പെട്ടിട്ടുള്ളതും എനിക്കിഷ്ടവുള്ളത് ഞാന് ഒണ്ടാക്കി കഴിക്കുന്നതില് എനിക്ക് ബിരിയാണി തന്നെയാ ഏറ്റോം ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. ഇങ്ങനെ ഒണ്ടാക്കാനും എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്.
അതേല്ലെ? എനിക്കും ബിരിയാണിയാണിഷ്ടം പക്ഷെ ഞാനതങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കീ കുക്കറ് ബിരിയാണിയൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണോന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അയിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്കൊരു ദിവസം ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹവാണ് അത് ചെയ്ത് നോക്കാൻ. അയിനുള്ള സമയം കിട്ടാറില്ല അതിനു വേണ്ടി മെനക്കെട്ടിട്ടില്ല ഇതുവരെ. അല്ലാതെ ചെറിയ ചെറിയ വീഡിയോസ് ഈ യൂട്യൂബി കണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അതെല്ലാർക്കും ഇഷ്ടപ്പെടാറും ഉണ്ട്.
ഇൻസ്പെയറായിട്ട്. ഞാന് അട്ത്തെടക്കൊരു ട്രൈ ചെയ്ത് നോക്കി നമ്മടെ ആഹ് ഇത്ണ്ടല്ലോ ചിക്കന് ചിക്കൻ കബാബ്ണ്ടല്ലോ? അത് ഞാന് ഒന്ന് ട്രൈ ചെയ് നോക്കി. പക്ഷെ അ അത് കൊള്ളായിരുന്നു കേട്ടോ. കടയിലൊക്കെ കിട്ടുന്ന പോലെ.
അതേല്ലേ?
നമ്മള് ആഹ് ശരിക്കും പറഞ്ഞാല് ഒരു ഏഹ് പൊറത്തൂന്ന് നമ്മള് ആ സാധനം അല്ലെങ്കില് എന്തെങ്കിലും ഇപ്പൊ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുമ്പം നമക്ക് ആഹ് നമ്മള് കൊടുക്കുന്ന അതേ വെലയ്ക്ക് തന്നെ ആഹ് നമ്മള് പൊർത്തു ഈ ഈ വസ്തു ഈ ഫുഡ് ഒണ്ടാക്കാൻ വേണ്ടി യിട്ട് സാധനം വാങ്ങിച്ചുണ്ടാക്കവാണെങ്കി നമുക്ക് നെറയേ സാധനങ്ങള് നമുക്ക് നെറയെ ഫുഡ് ഒണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതായത് ഇപ്പം ആഹ് നമ്മളൊരു അഹ് ഇരുന്നൂറ് രൂപയ്ക്ക് ഏഹ് എന്തായ്ര്ന്നു ചിക്കൻ ഏഹ് ചിക്കൻ കബാബ് വാങ്ങിച്ചൂന്ന് വെക്ക ഈ ഇരുന്നൂറ് രൂപക്ക് നമ്മള് ഏഹ് നമ്മടെ ചിക്കനും ബാക്കി സാധനങ്ങളും വാങ്ങിച്ചാല് നമുക്ക് ഇര്ന്നൂറ് രൂപക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയുണ്ടല്ലോ? ആ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതലായിട്ട് നമ്മക്ക് നമ്മുടെ ആവശ്യത്തിന് കഴിക്കാൻ പറ്റും.
അതെ അതെ നമ്മള് ഈ പൊറ് ത്തൂന്ന് വാങ്ങിക്കുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചിട്ട്ണ്ട് നമ്മൾ പൊറത്തൂന്ന് എന്തെങ്കിലു സാധന ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുവാണെ അയിന്റെ വെലയായിരി ക്കത്തില്ല നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ട് എന്തൊക്കെ സാനങ്ങള് വാങ്ങിക്കാവോ നമുക്ക് അതിനൊത്തിരി ഒണ്ടാ ക്കാൻ പറ്റും അതെനിക്ക് അനുഭവം ഒണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യത്തില് അങ്ങനെ ഉം.
പിന്നെ ഇപ്പം കുഞ്ഞിനാണെങ്കിലും ആഹ് നാലുമണിയൊക്കെയാകുമ്പോ എന്തെങ്കിലൊക്കെ ആഹാരം ആഹ് വേണം എന്തെങ്കിലൊക്കെ സ്നാക്സ് വേണം. അങ്ങനെ ഈ ഒരു അ് പേ പാ പ്പിക്ക് ഒണ്ടല്ലോ? ഈ കാർട്ടൂണ്?
അറിയെൻ
ആഹ് ആ കാർട്ടൂൺ കണ്ടിട്ട് അതിന
ട്ടൊള്ള കുഞ്ഞുങ്ങക്കൊക്കെ ഇഷ്ട ആ കാർട്ടൂൺ വെക്കാറുണ്ട്.
അതെ അതിനകത്ത് അ് പേപ്പയും ഫാമിലിയും കൂടെ ഇത്ണ്ടാക്കുന്നുണ്ട് പിസ്സ. ആ പിസ്സ ഒണ്ടാക്കുന്ന കണ്ടപ്പം മുതല് ഇവിടുത്തെ എന്റെ കുഞ്ഞിനും പിസ്സ മമ്മി പിസ്സ പ്ലീസ് മമ്മീ പിസ്സ അങ്ങനെ ഞാനെ എന്തെയ്തൂന്ന് വെച്ചാല് പിസ്സ ഓർഡറെയ്യാൻ നോക്കിയെട്ടോ. ഓഡ്രയ്യാൻ നോക്കിയപ്പോ ഭയങ്കര വെല. ഭയങ്കര വെലയു മാത്രല്ല ഇത് മൈ
ആണ് നല്ല റെയ്റ്റാണ് നമ്മളീ ഓർഡർ ചെയ്യ്ണ ഇതിന്. ഈ കഴിഞ്ഞെടയ്ക്ക് ഞങ്ങക്കൊര് അബദ്ധം പറ്റിയത ഉം പറഞ്ഞോ
ഞാനപ്പം യൂട്യൂബില് നോക്കി അപ്പൊ കുഞ്ഞിന് കൊടുക്കാല്ലേ കൊറച്ച് ഹെൽത്തി ആയിട്ടെന്തെങ്കിലും ഒണ്ടാക്കണല്ലോ? അപ്പം ആഹ് ഞാൻ നോക്കിയപ്പം. നമുക്കെന്തായാലും ഓവൻ നമ്മുടെ വീട്ടിലെ തൽക്കാലെയ് നമുക്കില്ല അവനില്ല. അപ്പം അവനില്ലാതെ നമക്ക് അ് ചെയ്യണമല്ലോ. നമുക്ക് കുക്ക് എഎന്ത് എൻ- ന്ത് അവന് പകരം ഒരു അ് പ വേറെന്തെങ്കിലു വെച്ചിട്ട് കുഞ്ഞിനുണ്ടാക്കി കൊടുക്കണം. അങ്ങനെണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ യൂട്യൂബ് സെർച്ചെയ്ത് അപ്പഴാണ് നമ്മക്ക് തവയില് നമ്മടെ വീട്ടിലുണ്ടാക്കുന്ന തവയില് നമുക്കുണ്ടാക്കാൻ പറ്റും അത് അ് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസെയ്തിട്ട് നമ്മുക്കത് ഉണ്ടാക്കാൻ പറ്റൂന്ന് അപ്പൊ ഞാനെന്നാ ഓർത്ത് ന്ന് അങ്ങനെ ഒന്ന് ട്രൈ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ ചീസും പിന്നെ അ് സോസൊക്കെ ട്ട് നമുക്ക് വീട്ട് തന്നെ ഉണ്ടാക്കാന്ന്ള്ളായിരുന്നു ടൊമാറ്റോസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒറിഗാനോ ഒറിഗാനോ നമുക്കില്ലായിരുന്നു. അപ്പൊ നമ്മള് ചീസ് ഒറിഗാനോ വാങ്ങിച്ചിട്ട് സോസ് നമ്മള് ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടാക്കി. ടൊമാറ്റോയും പിന്നെ ചില്ലിയും അ് ഓക്കെ
ഇത് വീട്ടിതന്നെ ഉണ്ടാക്കുന്നതാ. അത് മൈദയൊക്കെയും വെറും അഴുക്ക് സാധനങ്ങളാണ് നമ്മള് കുഞ്ഞുങ്ങ കൊടുക്കുമ്പോ ഏറ്റും നല്ലത് തന്നെ ചെയ്യണം. ഗോതമ്പൊക്കെ ഏറ്റു നല്ല ആഹ് ഗോതമ്പ് വീട്ടിലുണ്ടാക്കുകവാ നമ്മളത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റം നല്ലത്. നമ്മള് പക്ഷെ എളുപ്പത്തിന് നോക്കുന്ന പൊറത്തൂന്ന് വാങ്ങിക്കുന്ന മൈദൊയൊക്കെ അഴുക്ക് സാധന.
ന്നാപിന്നെ ചീസും ആഹ് പിന്നെ ഒറിഗാനോയും മാത്രം പൊറ്ത്തൂന്ന് വാങ്ങിച്ചിട്ട് ആ നമ്മുടെ
ആ പിന്നെ
ടസ്ഫാസും ബാക്കി അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി നമ്മുടെ ഡൂ എല്ലാംഉണ്ടാക്കി. പിന്നെ ആഹ് നമുക്ക് ഒസവോള നമ്മടെ വീട്ട് തന്നെ കിട്ടോല്ലോ പിന്നെ കാപ്സ്ക്യം. ഇത് വാങ്ങി ഉണ്ടാക്കി കൊടുത്തു അത് വെച്ച് കഴിച്ചു അവ ഇഷ്ടപ്പെട്ടു. മ്മ ഞാന് ഗോതമ്പൊടിക്കാത്ത് ട്രൈ ചെയ്തപ്പം നല്ല ടേസ്റ്റുണ്ടായിരുന്നു. പിന്നെ മൈതയക്കാട്ടിലും നല്ലത് ഗോതമ്പൊടിയെന്നെ പിന്നെ കുഞ്ഞുങ്ങക്ക് കൊടുക്കുമ്പോ നമ ക്ക് വിശ്വസിച്ചു കൊടുക്കാല്ലോ. വൃത്തിക്ക് തന്നെയാണ് നമ്മളുണ്ടാക്കുന്നെന്ന് നമ്മക്ക് ഒറ
അതെ അതെ ഏറ്റവും അത് തന്നെ. നമുക്ക് വൃത്തീടെ കാര്യത്തിലും ശരി നമ്മള് ഹോട്ടൽന്നൊക്കെ എത്രത്തോളം ഇതായിരിക്കും. ക്ക് അത് പറയാൻ പറ്റത്തില്ല. കൃത്യായിട്ടവര്. ചെയ്യ്ണന്ന് പറയാൻ പറ്റോ. അത്രേ ആൾക്കാർക്കൊണ്ടാക്കുന്നല്ലേ. അപ്പൊ അതിന്റെതായിട്ടുള്ള രീതിയിലെ അവരൊണ്ടാക്കത്തൊള്ളായിരിക്കും. ക്ക് എല്ലാ ഹോട്ടലിനേം കുറ്റം പറയാല്ല. എന്നാലും നമ്മക്ക് നമ്മടെ വീട്ടിലൊണ്ടാക്ക്ന്നേന്റെ അത്രയും വെരത്തില്ല ഒരിക്കലും നമ്മള് പൊറത്തൂന്ന് വാങ്ങിക്കു അതിന് അതിന്റെതായിട്ടുള്ള രീതിയിലെ വെട്ടത്തൊള്ളൂ
നമ്മളാണെങ്കില് നമ്മള് വീട്ടിലൊരു സാധനം വാങ്ങിക്കുമ്പോ മുളക് പൊടാണെങ്കിൽ വട്ടെ എന്നെങ്കിലും നിസ്സാര ഒരു മുട്ടായിയോ. എന്തെങ്കിലും ആണെങ്കി തന്നെ നമ്മൾ ഈന്റൊക്കെ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട്ല്ലേ അതുപോലെ നമ്മളെ വീട്ടില് നമ്മടെ വീട്ടില് നമ്മള്. ഭക്ഷണം ഒണ്ടാക്കാനെടുക്കുമ്പം തക്കാളിയില് പുഴുവുണ്ടോ. അല്ലെങ്കില് നമ്മടെ വെണ്ട ന്ന ചെയ്യുന്നെ പക്ഷെ ഈ പൊറത്ത്ന്ന് വാങ്ങിക്കുമ്പം അവരത് ചെലപ്പോ ശ്രദ്ധിക്കണന്നു ണ്ടായിരിക്കത്തില്ല. എക്സ്പയറി ഡേറ്റുകള് കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങളായ.
അവരത് ശ്രദ്ധിക്കത്തില്ല അങ്ങനെ. കാരണം പച്ചക്കറിയില് ആ ആഹ്. അതെ ഈപ്പം പാക്കറ്റിന്റെ മാത്രല്ല ഇപ്പൊ പച്ചക്കറിടെ ആണേലും നമ്മളിപ്പോ വീട്ടിലി പറഞ്ഞ പോലെ നമ്മള് ചെറുതായിട്ടൊന്ന് അഴുക്ക് പറ്റി കഴിഞ്ഞാ കുഞ്ഞുങ്ങക്കൊക്കെ കൊടുക്കുന്ന എല്ലാം പ നമ്മളതങ്ങ് മാറ്റിയിട്ട് നല്ലായിരിക്കും ഏറ്റവും നല്ലായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷെ പൊറ ത്തൂന്ന് വാങ്ങിക്കുമ്പോ അവരതിന്റെ കൂട്ടത്തിലിട്ട് ഒരുമിചു ണ്ടാക്കത്തേള്ളൂ. അത് കുഞ്ഞാണോ വലുവരാണോ കഴിക്കുന്നത് അവര് നോ ത്തില്ല. അവർക്ക് അവരുടെ കച്ചവടം എങ്ങനെയും നല്ല രീതിൽ നടക്കണം. അതേ നോക്കത്തുള്ളൂ നമ്മളാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമക്ക് തന്നാ. നമ്മള് മാക്സിമം പൊറത്തൂന്ന് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധക്ക. വീട്ടി മാക്സിമം ഉണ്ടാക്കാൻ നോക്ക്.
അതെ. അതോണ്ട് ഞാന്. കുഞ്ഞിനേം കൊണ്ട് പൊറത്തു പോയാതന്നെ അവക്കുള്ള സ്നാക്സ് വീട്ടിന്നുണ്ടാക്കി ഞാന് അത് പായ്ക്കെയ്താ കൊണ്ടുപോകുന്നെ. നമ്മളൊക്കെ പൊറത്തൂന്ന് വാങ്ങിക്കുമ്പോ എന്ത് വിശ്വസിച്ച് കൊടുക്കും നമ്മള്. പ്പൊ ഞാൻ പറഞ്ഞര. തക്കാളിയാണെങ്കി തന്നെ. നമ്മള് നമ്മളെ പൂ നമ്മടെ പൂന്തോട്ടം പോലെ തന്നെ തക്കാളിയൊക്കെ ആണെങ്കി. എങ്ങനെ നമ്മളിടുമ്പ തന്നെ നമ്മക്ക് ഇതായിട്ട് വരും. അതായത് നമ്മക്ക് നമ്മള് വേസ്റ്റ് കൊണ്ട് ഇടുന്ന തക്കാളിന്ന് തന്നെ തക്കാളി കിളിത്ത് അതിൽ നിന്ന് തന്നെ വെ
അതെ അതെ അതൊക്കെ പെട്ടെന്നുണ്ടാവുന്നതാണ്. നമുക്ക് പറ്റുന്ന ഒരു ചെറിയ പച്ചക്കറി തോട്ടം നമ്മുടെ വീട്ടി തന്നെ ഉണ്ടാക്കുണെങ്കി ഏറ്റവും നല്ലായിരിക്കും. ഞങ്ങടെ വീട്ടിലും ഉണ്ട്. ചെറിയ രീതിയില് വഴുതനങ്ങ, പാവയ്ക്ക ഇതൊക്കെ ഇപ്പൊ ഞങ്ങളടെ വീട്ടിലുണ്ട്. പയറ് പയറൊക്കെ ഒന്നും രണ്ടും ഒക്കെ ഒള്ളെങ്കിലും അത് ചെറിയ രീതിൽ ഉള്ളെങ്കിലും നമ്മള് പാചകം ചെയ്യുമ്പോ നമ്മടെ വീട്ടീന്ന് പറിക്കുമ്പോ നമുക്ക് അതിന്റേതായിട്ട് ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിലെ ആഹ് അതെ. വിശ്വസിച്ച് കഴിക്കാൻ പറ്റും.
ആഹ്. ഈ എന്തോരം വെഷടിച്ചിട്ടൊക്കെയ ഈ പച്ചക്കറി ഉണ്ടാക്കുന്നത്. അതായത് നമ്മള് മാർക്കറ്റ് ന്ന് വാങ്ങിക്കുമ്പം ഭംഗിയ. നമ്മളാണെ നോക്കും. ഇത് ഈച്ച കുത്തിയതാണോ? ഈച്ച കുത്തിയതാണെങ്കി നമുക്ക് വേ ന്നും പറഞ്ഞ് വെക്കും. പക്ഷെ ഈച്ച കുത്താതിരിക്കാൻ വേണ്ടിട്ടെ എന്തോരം രാസ ക്കെ ഇതാ നമ്മള് അടിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. പുഴുവാണെങ്കിത്തന്നെതാണ് ഞാന് പണ്ട് പത്താം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഞങ്ങടെ മലയാളം ടീച്ചർ പറയുമായിരുന്നു. ഒരു ചീര ഇങ്ങനെ ചീര വിക്കാൻ വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ ആ ചീരയില് പുഴു കടിച്ചിട്ടുണ്ടെങ്കി നമുക്കത് വിശ്വസിച്ച് കഴിക്കാം. കാരണം പുഴു ക കാരണം പുഴു കടിച്ചിട്ടുണ്ട് എങ്കിൽ അതില് ഒരു ഫെർട്ടിലൈസറും ഉപയോഗിച്ചിട്ടില്ല. അല്ല ഫെർട്ടിലൈസർ അല്ലല്ലോ? അത് നാശ അണുനാശീനൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അത് കടിച്ചത്. അല്ല അയ്യോതില് പുഴു കടിച്ചതാണന്നും പറഞ്ഞ് മാറ്റിവെച്ചാല് ഉറപ്പായിട്ടും അതിൽ എന്ത് മാത്രം രാസവസ്തുക്കൾ തളച്ചിട്ടുണ്ടായിരിക്കും അണുനാശി പിന്നെ കീടനാശിനികള് കീടനാശിനികെ തെളച്ചിട്ട് ണ്ടായിരികൊന്ന് നമ്മള് ശ്രദ്ധിക്കത്തില്ല മനസ്സിലായോ അങ്ങനാണ്പ്പ അങ്ങനെ പറഞ്ഞിട്ട് ശെരി ശെരി എന്നാ ശെരി എന്നാ ഞാൻ പിന്നെ വിളിക്ക നാളെ വിളിക്കാട്ടോ
ഓക്കെ ഓക്കെ ശെരി